ഓക്ക
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ്‌. എന്തൊക്കെ വിശേഷം ഓ സുഖാണ് ചായപൊടിയൊക്കെ കഴിഞ്ഞോ
ആഹ് കയ്ഞ്ഞു ത ഇങ്ങനെ ഇരി ുന്നു ഇനിയിപ്പോ വൈകുന്നേരത്തെ ഫുഡല്ലേ അവിടെ എന്താണ് ഉണ്ടാക്കുന്നേ
ഇവിടന്ന് കപ്സ വെച്ച്
ആണോ ആഹ് ആ മന്തി പോലെ തന്നെയല്ലേ ഏത് വരുന്ന
ആഹ് അതെ മന്തി പോലെ തന്നെ നമ്മള് ഭക്ഷ ഇതുണ്ടാ ഫുഡ് അയ്ന്റെ കൂട്ടത്തിൽ അരീന്റെ കൂട്ടത്തിൽന്നെ ചിക്കൻ ഇടും
മനസ്സിലായില്ല അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞരോ
അത്ച്ച നമ്മള് തക്കാളി ഇങ്ങനെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഒക്കെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ വെച്ചിട്ട് കയ്ൽ നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ഇട്ട് ഒരു ഉള്ളിയുട്ട് കയറ്റി ഈ പിന്നെ പേസ്റ്റ് ആാക്കിയത് ഇടാ
ആഹ് ആഹ് ഓക്കെ
ആഹ് എന്നങ്ങിട്ട് നമ്മള് മാഗി ക്യൂബ് ഉണ്ടല്ലോ അതാവശ്യത്തിന് ആഹ് ചിക്കൻ മാഗി ആഹ് അത് ആവശ്യത്തിന് നമ്മള് ഇതാക്ക ചിക്കാ പൊരിച്ചിട്ട് ഞാനൻ അങ്ങനെ ചിക്കന ഒന്ന് ചെറുങ്ങനൊ ഒന്ന് പൊരിച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ട് അയ്ല് അതില ആവശ്യ ത്തിന് വെള്ളം പാർന്ന് പിന്നെ അരിയും ഇട്ടരു വിസൽ ഊതിയാല് കുക്കറൽ ഇട്ടാല് വിസല് ഊതിയാൽ
അപ്പോൊ
അമ്മക്ക് എളുപ്പത്തിന് എങ്ങനെ
അപ്പ ഇതില് ആ ഇതില് മന്തിമ്മ കുറിച്ച് നമ്മൾ വ്യത്യാസം
മന്തിന്ന് വച്ചാൽ നമ്മള അതിന്റെ ചിക്കന് ആദ്യം ച ഇതൊക്കെ മാഗി ക്യൂബ് ഒക്കെ ഇട്ടിട്ട് അയ്ല് ഇങ്ങനെ തക്കാളി അങ്ങനൊ ഒന്നും ഇടൂല നമ്മള് ക്യാപ്സിക്കം അങ്ങനെ കായം പോലെ അങ്ങനെ ക്യാപ്സിക്കും വേനകെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ക്കെ പേസ്റ്റെയ്ത് അയില് ചപ്പൂം പൊതീനൊക്കെട്ട് അമ്മളങ്ങനെ ഓരോ പലേ ഇതിലു ആണ് ഇണ്ടാക്കല് ഓരോര്ത്തര് അയില് അങ്ങനെ കായം തേച്ച് അമ്മള് ഫ്രീസറിലൊര് മണിക്കൂറ് വെച്ച് അതൊന്ന് സൺഫ്ലവർ ഓയില്ലൊന്ന് ഫ്രൈയാക്കി എട് ത്തിട്ട് പിന്നെ അമ്മളെ മന്തി റെെ പിന്നെ മന്തി റൈസ് അമ്മളത് വെള്ളത്ത് ആഹ് ആഹ്. ഇങ്ങള് പിന്നെങ്ങനാണ്ടാക്കാ?
ഞാനങ്ങൻ തെന്ന്യാണ് പക്ഷെ എനിക്ക് കബ്സന്റെ റെസിപ്പി അറീല്ല അപ്പൊ എനിക്കയിന്റെ വ്യത്യാസം എന്താന്നാ ചോയിച്ചത്. അപ്പൊ എനിക്ക് മന്തിണ്ടാക്കാനറിയാ മന്തി ഇയാള് പറഞ്ഞ പോലെ തന്നെയാട്ടോ ചെയ്യാ. പക്ഷെ കബ്സ എനിക്കറീല്ല ഇനി അതൊന്ന് ട്രെെ ചെയ്ത് നോക്കണന്ന്ണ്ട്.
ആഹ് കബ്സാന്ന് പറഞ്ഞാ ഞമ്മള് ഇതെന്നെ അമ്മക്ക് എളുപ്പത്തിന്ണ്ടല്ലോ പെട്ടെന്ന് കയ്യും അമ്മള് ഈ തക്കാ ക്കാളിം ഇതൊക്കൊന്ന് മിക്സീലിട്ടൊന്ന് പേസ്റ്റെയ്ത് ഇതേമാതിരി സൺഫ്ലവർ ഓയില്ലൊന്ന്ട്ട് മാഗി ക്യൂബൂട്ട് ചിക്കനൊന്ന് ഒന്ന് മെല്ലൊന്ന് ഫ്രൈ ആക്കിയാണ്ട് ഞാ അയില് ഇടും അല്ല പച്ചേല് ഇടും ചെയ്യട്ടോ. അധികം പച്ചേല് അമ്മള് വേവിക്കാതെ ചിക്കന്ടാ.
അത് പക്ഷെ പുഴുങ്ങ്യ പോലെണ്ടാവൂലേ?
ആഹ് പുഴുഞ്ഞ്യ പോലെണ്ടാവും അതോണ്ടാണ്. അപ്പൊ പിന്നെ ഒന്ന് ഫ്രൈയായിട്ട് അയില് ഇട്ടാണ്ട് അമ്മളാവശ്യത്തിന്ള്ള വെള്ളം അരി അളവിന്ള്ള വെള്ളെട്ത്തിട്ട് അര്യും ഈ ചിക്കനും ഒക്കപ്പാടെ കൂടിട്ട് ഒര് വിസിലൂതാ.
ആഹ് ഓക്കെ, അപ്പൊ ഇതില് നമ്മള് മന്തീല് വന്ന് അരി വേറെ വേവിക്കും ചിക്കൻ വേറെ പക്ഷെ ഇതില്പ്പോ ഇയാ ഇയാള് പറഞ്ഞേല് എല്ലാം കൂടി ടോട്ടലായിട്ട് ചെയ്യൂലേ, ആഹ് ആഹ്. ഏതാ ടേസ്റ്റ്?
ടേസ്റ്റ് മന്തിയാണ് എല്ലാർക്കും ഇഷ് ഓരോര്ത്തർക്ക് ഓരോര് ഇതാണല്ലോ ഇത് വെച്ചാല് അമ്മള് ഈ ഓ ഒക്കെ കൂടി വെക്കുമ്പോ ആഹ് ഒര് ഒര് എന്താ പറയാ അത്രൊരു വേറിട്ട് നിക്കൂല.
ആഹ് ആഹ്.
അമ്മള്ങ്ങന വേറ്ട്ട് നിക്കുല്ലോ?
ഇതില്പ്പ മസാല ആഹ് മസാല മൊത്തത്തില് പിടിച്ച്ട്ട്ണ്ടാവും ലേ മന്തി മ കബ്സേല്.
ആഹ് അതെ ആ അയില് അമ്മള് കാര്യായിട്ട് മാഗി ക്യൂബാണ് ഇടാ പിന്നെ ഞാന് കൊറച്ച് ഒര് ഇതിന്റെ മന്തീ പൗഡറിണ്ടല്ലോ അതൊന്ന് മസാല അതൊന്ന്ടും.
ആഹ് ആഹ് ഡ്രൈ ലെമണൊക്കെ ഇടോ?
ആഹ് അത്ണ്ടെങ്കി അമ്മള് ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും ഗസ്റ്റേളൊക്കെണ്ടെങ്കില്ടും വീട്ട്ല് അമ്മള്ണ്ടാക്കുമ്പോഞൊക്കെ
ച്ചാകോൾഡ് വെച്ചിട്ട് സ്മോക്കെയ്യോ?
ആഹ് അതെ അതാണല്ലോ മന്തിന്റെ ഒര്ത്. ചൊയാ അതാണല്ലോ ആഹ് അത് മന്തീല് ഇതീല് ചെയ്യൂല. ഇത് ചെയ്യൂല ഇത് മ്മക്ക് എളുപ്പ പ്പത്തിന് അമ്മക്ക് പെട്ടെന്ന് വേം തയ്യാറാക്കാം വല്ല്യ ബുദ്ധിമുട്ട്ല്ല്യ.
ആഹ് ആഹ്.
ആഹ്.
ആഹ് ഓക്കെപ്പതൊന്ന് ചെയ്ത് നോക്കണം അതിനാവുമ്പോ നമുക്ക്പ്പോ എക്സ്ട്രാ ചെലവുകള് ഇപ്പോ നമ്മളിപ്പോ ചോറും ചിക്കൻ ഗ്രേവി വെയ്ക്കണെങ്കിലും ഉള്ളി, തക്കാളി ഒക്കെ നല്ല ചെലവാണല്ലേ?
ചെലവ് കൊറഞ്ഞ സംഗതി ആണത്. പിന്നെ ചെലവിലാട്ടില് അമ്മക്ക് ആഹ് ഏഹ്?
മന്തിനേക്കാളും ചെലവ് കുറവാണോ?
ആഹ് ഇത് വെച്ചാല് നമ്മള് ഒരു രണ്ട് മ ഒരു മൂന്ന്- ഒരു ചെറിയ തക്കളി ആണെങ്കില് നാലെണ്ണം അല്ലെങ്കിൽ വലിയതാണെങ്കില് രണ്ടെണ്ണം. ആനന്തോടത്ത് അതും ഒരു വല
അതല്ല ഇതില്- ഇപ്പൊ നമ്മള് മയനീസ് അതായത് ചട്നിയ തക്കാളി ചട്നിയ അതൊക്കെ ചെയ്തു കൂട്ടതല്-
ആഹ് ആഹ് അത് കൂട്ടും അത് ഇന്നിപ്പോ ഇവിടെ മക്കള് മയോണൈസ് ആണ് ഉണ്ടാക്കിയ- തക്കാളി ചട്ടിനിം കൂട്ടും അതൊക്കെ നല്ല ടേസ്റ്റ് തന്നാണ് ആഹ് പിന്നെ ഇപ്പത്തെ കുട്ടിയ അത് വേണല്ലോ എന്തിനും-
ഓ ഓ അല്ല എനിക്ക് മന്തിൽ ഇപ്പ അത്ണ്ടെങ്കിലാണ് അത് കഴിക്കാൻ ഇഷ്ടള്ളു. ഇപ്പൊ കബ്സലും അങ്ങനെയുണ്ടല്ലേ
ആഹ് ഇത് അങ്ങനെല്ലെങ്കിലും ഇത്ത് കഴിക്കുക കാരണം അതെല്ലാം കൂടി മിക്സ് ആക്കി വന്നിട്ടുള്ള ഇതാണല്ലോ-
ആഹ് അതെ-
ആഹ് ചോയ ഉണ്ടാവുക മാഗി ക്യൂബ് ഒന്നായിട്ട് നമ്മള് അതിലിട്ട് പൊടിച്ച് ഒക്കെപാട് മിക്സയി വരുന്ന ഫുഡ്‌ ആണല്ലോ? അപ്പൊ ഉം അങ്ങനെ-
എന്നിട്ട് ഇന്ന് രാത്രിക്കും ഉണ്ടോ?
ആഹ് രാത്രിക്കുണ്ട്.
ഉം ആഹ് ഉച്ചക്ക് വെച്ച് രണ്ടു നേരത്തേക്ക് ചേർത്തി വെക്കും അല്ലേ?
ആഹ് ആഹ്-
ഉം എന്താണെന്നിട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടണല്ലേ?
ആഹ് അതെ ഉം.
ഉം
ഓൽക്കൊക്കെ മറ്റേ സാധാ വെറുചോറ് ഓൽക്ക് കണ്ടൂടാ
ആഹ ഇപ്പത്തെ മക്കൾ അങ്ങനെ തന്നെയാണ്
ആഹ് അപ്പൊ എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടിയാല് വെറുചോ ഒരു പക്ഷെ വെറുചോറിനാണ് നല്ല ചെിലവ്
ആ അതെ
അതിലൊരു പപ്പടം ഒരു ഉപ്പേരി ഒര് പൊരിച്ചത് ഒക്കെ വേണല്ലോ ഉം അതിപ്പോ അതിനോട് മ്മക്ക്
നോൺ വെജണോ വെജണോ കൂടുതല്
നോ ഇതാ നോൺ വെജാ
ആഹ് ആഹ്
ഉ വെജിനോട് വല്യ താല്പര്യം ഇല്ല ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ
ആ അതെ
ഇല്ല ഉം ഇപ്പത്തെ ഫുഡും അത
ആഹ് ചില മകൾക്ക് മുട്ടയൊന്നും പിടിക്കൂലന്ന് പറയും സ്മെല്ല് പറ്റാണ്ടേ
ആഹ് പിന്നെ ഇപ്പത്തെ ഫുഡും രോഗവും എന്താ പറയാ ഹോസ്പി റ്റൽ കൂടുതലാണ് രോഗം കൂടുതലാണ്.
അതെ അത് പണ്ടത്തെ സമയത്ത് നമ്മള് കൃഷിയൊക്കെ ചെയ് കിട്ടുന്നതിൽ അങ്ങനെയല്ലേ കഴി ച്ച്ണ്ടായിരുന്നു
അതെ ഉം ഇപ്പ അതൊന്ന ഇപ്പ പൂള നമ്മള് വൈകുന്നേരം ചായക്ക് നമ്മളൊക്കെ കുട്ടിക്കാലം ഫുള്ള് പൂള, ചേമ്പ്, ചക്കരക്കേങ്ങ്, അതൊക്കെന്ന് ഇപ്പത്തെ മക്കൾക്ക ആർക്ക് വൈകുന്നേരം അത് പറ്റൊ എന്തെങ്കിലും പൊരിച്ചതോ ഇതോ വേണ്ടേ
ആ അത് ശരിയാ ഉ അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും വൈകുന്നേരം സ്നാക്സിന്
വെയി ഞാനങ്ങനെ വല്ലാതെങ്ങനൊരു എണ്ണക്കടിയൊന്നും ഉണ്ടാക്കലില്ല്യ പൂതിക്ക് എപ്പളെങ്കിലും ആ ച്ചല് ഒരീസം അങ്ങനൊക്കെ എല്ലൊം ഇണ്ടാക്കും കട്ലേറ്റ് സമൂസ എറച്ചി കേക്ക് എറച്ചി പത്തിരി അങ്ങനൊക്കെ ആഴ്ച്ചേലൊക്കെ ഇണ്ടാക്കൊള്ളൂ അല്ലെങ്കില് പിന്നെ പയൊ പയത്തിനോട് എന്തെങ്കിലുക്കൊന്ന് കാട്ടിട്ട് അന്ന് പിന്നെ പയം ആ പഴ പഴം കേക്ക് പോലെ നമ്മള് പഴക്കേക്ക് ഇണ്ടാക്കൂലേ അങ്ങനൊക്കെ ഉണ്ടാക്കൊങ്ങള്
ആഹ് ഞാന് അങ്ങനെ ഇണ്ടാക്കൂല കൊർച്ച് ഞാൻ എണ്ണക്കടികളൊന്നും കൂടുതലൊന്നു മ
ആഹ് അപ്പ ഈ പയ പയക്കേക്കില് വല്ലാതെ എണ്ണ വേണ്ട നമ്മള് അപ്പൊ ഒന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോ ഒന്ന് നമ്മളതീൽ ഫ്രൈ പാനിൽ ഒന്ന് പരത്തിയാമതി
ബ്രെഡ്ട്ടിട്ട് ചെയ്യുന്നതാണോ
അല്ല പഴ അമ്മളൊന്ന് വാട്ടാ ഒന്ന് ചെറുങ്ങനൊന്ന് മെ ല്ലൊന്ന് വാട്ടിയാമതി ഇങ്ങട്ട് വാട്ടിട്ടയില് ക്കൊ നമ്മള് മുട്ട ഒന്ന് മിക്സില് അടിച്ച് അയില് ഒരു ഏലക്കായിം പഞ്ചസാരിം ഇട്ട് മിക്സീലടിച്ചിട്ട് പിന്നെ ഈ പഴ അയില് അലേക്ക് ഇടാ ആഹ് തേങ്ങട്ടാല് വേറെ രസണ്ടാവും തേങ്ങ കടിക്ക്ണോ ഇഷ്ടള്ളോൽക്ക് തേങ്ങ ട്ട ഇവിടെ തേങ്ങ പറ്റൂല അങ്ങനെ അത് ഇട്ടിട്ട് വെല്ലൊന്ന് എണ്ണ തടവിയ വെല്ലാതെ വേണ്ട മെല്ലെ ചെറുങ്ങനെ ഒരു ഓയലൊന്ന് ഇതാക്കി അയില്ങ്ങട്ട് പാർന്ന് മൂടിയച്ചാല് അയില് പിന്നെ അണ്ടി അ ട്ടതൊക്കെ നട്സളൊക്കെട്ടാ വേറെ ടേസ്റ്റാണ് ആഹ് നട്സ് അ അത്‌ പോലെ കാരക്ക അഹ് അതെ അങ്ങനൊക്കെണ്ടെങ്കില് കാരക്ക അതുപലൊക്കെ ഇട്ടക്കാണെങ്കില്
ആഹ് ആഹ്
പിന്നെ എണ്ണ വല്ലാതെ ആവശ്യല്ല്യല്ലോ അതിന് ഉം ഉം അപ്പൊ അധികും അങ്ങ ൻത്തതൊക്കെ ഇണ്ടാക്കാ
ഉം ഉം എങ്ങനെ അവ്ടെ ചൂടുണ്ടോ
ആഹ് നല്ല ചൂട്ക്ഷെ ഇപ്പം പിന്നെ ഇപ്പന്നും വൈകുന്നേരായാലൊരു മയ ഇണ്ട് ചെറുങ്ങനെങ്കിലും ഒന്ന് പെയ്ത് പൊന്ന് ഇപ്പ വല്ലാതെ വെയിലർച്ച്ട്ടേല്ല്യ. ഇന്ന് മൂടിയോണ്ട് തന്നെ ഔടെ മഴയ്തീന്യോ ഔടോ നല്ല മയ ണ്ടാവുറിയ ഞാന്
ആഹ് ഇവിടെ ഇപ്പ രണ്ട് മൂന്നീസം ഇണ്ടായിരുന്നു പിന്നെ അങ്ങനെ മഴയൊന്നുംല്ല വേകുന്നേരങ്ങൾല് നല്ല മഴയ്ണ്ടായിരുന്നു
ആഹ് ആഹ് ഇന്നിപ്പ രാവിലെ വെയി ഇന്ന് രാവിലെട്ട് ഇത് വരെ വെയിലർച്ചില്ല്യ മുറ്റത്തൊന്നും തിര്മ്പി ചി ക്കീല്ല ഇങ്ങനെ മയ പൊടിഞ്ഞോണ്ട് ഇണ്ടാവുലെ ചെറുങ്ങനെ
ആഹ് അതെ അതെ ഇഞ്ഞിപ്പോ മഴ തുടങ്ങിയാപ്പോ അസുഖങ്ങളും വരുല്ലോല്ലേ
ആഹ് അതന്നെ നല്ല അസുഖ ഇപ്പം ഇവിടെ നമ്മളെവടൊക്കെ പഞ്ചായത്ത്ന്ന് ക്ലീനിങ്ങ് വന്ന് തൊടങ്ങി ഇങ്ങളാ ആ ഭാഗത്തൊക്കെണ്ടോ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം കെട്ടിക്ക്ണത്
ആഹ് അത് പ പഞ്ചായത്തിന് ആൾക്കാര് വരൊല്ലോ അവര് വന്നൊക്കെ ക്ലീൻ ചെയ്യാൻ പറയും മഴക്കാലം ആവുന്നന്ന് വന്നാതന്നെപ്പ ഇവരൊക്കെ വന്നപ്പോക്കെ ക്ലീൻ ചെയ്യ് പ്പിക്കൊല്ലോ. ഇവിട്ന്ന് വന്ന്ട്ട്ണ്ടായിര്ന്ന് അവിടെ വന്നായിര്ന്നോ
ആഹ് ഐവിടെ വന്ന്. ഇപ്പ ഇവിടെ കൗൺസിലറൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ഒക്കെ പറഞ്ഞല്ലാ നിർദ്ദേശങ്ങളും തന്ന് പോയിണ്
അവര് ടാങ്ക്ളിലൊ ക്കെ മരുന്ന് ഒഴിക്കാനോ അങ്ങനെ എന്തോ ഒരു മരുന്ന് വെള്ളത്തിലാക്കി തന്നിട്ട്ണ്ട് കലക്കിട്ട്
ഏഹ് ഏഹ് അത് ഇവിടെ തന്നില്ല്യ ഇഞ്ഞാണല്ലൊ രോഗങ്ങളെ ഉം കൊതുകുകള് വന്ന് രോഗങ്ങള് കൂട്ണ ഒരു സമയായല്ലോ പല എന്തെല്ലാം രോഗങ്ങളെ അതിനനുസരിച്ച്ൊര ഒരു പേരും
ആഹ് ഇനി പുതിയ പുതിയ പേരിലല്ല
അതെ അതെ ഉം നല്ല അത അത് അത ആന്നെ വേറൊന്നും പറയാൻ ല്ല
ഹോസ്പിറ്റലുകൾ ഇപ്പോൊ മഴക്കാലായ ഹോസ്പിറ്റലുകൾ തിരക്കുകൾ കൂടും
ഓഹ് അല്ലെങ്കിൽ തന്നെ എന്താ തിരക്ക് എല്ലാ ഹോസ്പിറ്റലിലും തിരക്ക ഓരോ സ്ഥലത്ത് അടുപ്പിടുപ്പിച്ച് ഹോസ്പിറ്റലും വന്ന് അവിടെ ഫുള്ള് തിരക്ക്
അതെ മൻുഷന്മാനത്തെ പൈസ മാത്രം വേണം പണത്തിന് മാത്രെ കുറവുള്ളൂ ബാക്കിയ എല്ലാം ഉണ്ട്
ഉം അയ്നനുസരിച്ചുള്ള ഫുഡും എല്ലാ രീതിയും എല്ലാം അയ്നനുസരിച്ച് ചില രോഗങ്ങളും പല വിധേന ഒരു വീട്ടില് ഉം രോഗങ്ങള ഇല്ലാത്ത ആളില്ല
ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണല്ലേ
എന്ത് കഷം ഇഷ്ടപ്പ നല്ല കഷ്ടപ്പാടാ
ആഹ് ഇപ്പോൊ ഒരു നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തന്നെ ഉണ്ടാവുള്ളൂ നയിച്ചു കൊണ്ടുവരാന് അതായത് പണ്ടത്തെ കാലത്തൊക്കെ കുടുംബ എല്ലാവരും പോകും കൂട്ടൂ
ആഹ് അതെ അതെ ഉം അതന്നെ അതുമല്ല നമ്മളെ പറമ്പുകളിലന്നെ ഏകദേശം നമുക്കുള്ള ഒരു ദിവസം കയിക്കാ ഉള്ള ഫുഡ് നമ്മളെ പറമ്പുകള്ന്നന്നെ കിട്ടും ഇനി
അതെ അതെ അത് ശരിയാ
ഇത്തെ കാലം എന്തെങ്കിലും ഉണ്ടോ ആരും അതിനേറ്റ മെനക്കെടും ഇല്ല മക്കക്കത് പ ആഹ് മക്കക്കത് പറ്റൂല്ല്യ ആഹ് ഉം ആഹ് അതാണ് ഇപ്പത്തത് പണ്ടത്തെ കാലം പറഞ്ഞാല് ഫുള്ള് എന്ത് എന്തായാലും മക്കക്കത് പറ്റും ചെയ്യേന് തിന്നും ചെയ്യേന്
വേറെ കിട്ടാനില്ല
അതെ ഉം ആഹ് ആഹ് ഓക്കെ
ഉം ശെ